കേക്കുന്നില്ലേ
ആഹ് പറയൂ
ആഹ് എങ്ങട്ടാ പോയിനെ ചേച്ചി
യാത്ര പോയിന്നോ വർഷം പെറന്നിട്ട് ചോയിക്കാ
ഇല്ല പോയിട്ടില്ല എങ്ങോട്ടും പോയിട്ടില്ല
ഒഴിഞ്ഞൊരു സമയം കിട്ടിയാലല്ലേ സ്കൂള് തുറന്നതും മഴയൊക്കെ പാടാവുമ്പോ യാത്ര പോകാനും പറ്റി നോക്കീട്ടുണ്ടാവില്ലേ അല്ലെ ആഹ്
ഫുഡ് എന്താ ഇണ്ടാക്കി എന്നിട്ട് ഇന്ന്
ഫുഡ് ഇന്ന് കുമ്പളങ്ങാ കറി ആയിരുന്നു.
ആഹ് പർണലൊലെ ആഹ് ആഹ് എന്ത് മീനാ കിട്ടിയേ?
മീന് ഒരു പരുന്നിട്ടുള്ള ഒരു ആവോലി പോലത്തൊക്കെ ഒരു മീന്.
ആഹ്.
തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ളരു ഏഹ് ആഹ് നല്ല റേറ്റ് ഉണ്ട്. ഉം ഇരുന്നൂറ്റമ്പത് രൂ പേടെ മേലേട്ട് ഒരു കിലോത്തിന് വരുന്നുണ്ട്.
റ്റുണ്ട്. കാരണം മീനുകൾ ഇത് വരാൻ തന്നെല്ല.
ആഹ് ആഹ് അത് അധികം ഒ ഒരു ചെറിയ തരം മുള്ളെല്ലാത്ത മുള്ളില്ലാത്ത വെല്യ സൈസ് മുള്ളായതുകൊണ്ട് അങ്ങൻത്തൊരു മീനേര്ന്ന്
ചെമ്പല്ലിയ
ചുവപ്പ് കളറൊന്നുമല്ല അതൊരു ഒരു ബ കറുപ്പും കാപ്പി പോലെയൊക്കെ ആയിട്ടാ അങ്ങനെ ഒരു കളറ്
അയ്യാ മറ്റേ കണേ പോലത്തെ ടൈപ്പ ആയിരിക്കും
ആ ആ മുള്ള് ഉണ്ടായി തൊലി കളയണന്ന് പ
തൊലി കളയണ ആഹ
ആ അങ്ങനത്തെ ഒരു മീനാ വങ്ങി
ആഹ ഇപ്പ്
ഇപ്പൊ വണ്ടിക്കാരൊക്കെ പോ പോതില് പോതില് പൊതുവെ കുറവായിരിക്കും പിന്നെത് ട്രോളിങ് കാരണം പിന്നെ നമുക്ക് വേണേന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മള് ഈ മാർക്കറ്റ് പോയിട്ടേന്നെ പോണം അങ്ങനെ അവിടെ പോയി വാങ്ങുയാണെങ്ക പിന്നെല്ലാ മീനും കി
കിട്ടും അല്ലാതെ നമുക്ക്
പോവണ്ട ആ അങ്ങട്ട് പോവണ്ട വിചാരിച്ചിട്ട് പിന്നെ വേ വരുമ്പോ മാത്രം വാങ്ങാൻ ശ്രമിക്കും
ആ ഇവിടെതില് ഇന്ന് വന്നിന് പോയ മീന് പോലത്തെ മീനോ അതാണ്ല്ല അതൊന്നും കിട്ട് ട്ടാനില്ലാ അറിയീണ്ട
ഉം ആഹ് അപ്പൊ പിന്നെ ഈ നല്ല വെള്ളം കൂടിയൊക്കെ ഒരുസം പുഴയിലൊക്കെ ക്കെന്നല്ല മീന കിട്ട് പുഴമീനൊക്കെ ധാരാളം ഇറങ്ങും ഇപ്പൊ ഇപ്പ ആഹ ഇപ്പൊ പിന്നെന്നെ മഴക്കാലത്ത് മീൻ പിടിക്കുന്നതൊക്കെ നിരോധന പാളുകൾ കുറെ ബാക്കിൽ കൊണ്ട് ന
അതാണ് ഇപ്പൊ ആഹ പിന്നെ പോവാനും പ റ്റൂല എന്ന് പറയണണ്ട്
ആഹ അങ്ങനെ പിടിച്ചു ശീലുള്ള ആളുകൾക്ക്ത് അതൊരു രസാണ് ആ ഇങ്ങനെ പിടിച്ചു കണ്ട ആളുകൾക്ക് അതൊരു ആഹ മീന് വേണ്ടിട്ടല്ല പക്ഷെ ആ പിടുത്തത്തിന് ചില ആളുകൾക്കെരു സന്തോഷം കണ്ടെത്തണതുണ്ട് അയി അങ്ങനെ കൊറെേ ആളുകൾ പോണത് എന്റെ പ്ര ന് അതുപോലെ ഒരു കൊള ണ്ടാക്കിട്ടുണ്ട് മിഷി താനം എന്റെ വലിയ ബ്രദറേയും ഭയങ്കര മീനോട് കമ്പൊള്ള ആളാണ് പുഴയി പോയിട്ടാണെങ്കിലും ഇവിടുക്കെ പാട ത്താണേലും കൊളങ്ങളിലാ ളങ്ങളിലൊക്കെ മുങ്ങിപ്പോയിട്ടൊക്കെ പിടിക്കാനും ഉം അ വേറെ ആൾക്ക് വേണ്ടിട്ട് ആ കഴിക്കും അവര് ക്ക് വേണ്ടിട്ടില്ല വേറാൾക്ക് വേണ്ടിട്ടൊക്കെ പിടിച്ചൊടുക്കാനൊക്കെ പോം ഭയങ്കര കമ്പാണ് ന്നിട്ട് പിന്നെ അവനെന്നെ വീട് വെച്ച സ്ഥലത്ത് അവനെന്നെ സ്വന്തായിട്ട് ഇങ്ങനെ വലിയൊരു കൊളൊക്കെ ഉണ്ടാക്കി മീനൊക്കെ വളർ ത്തും ന്നിട്ട് ങ്ങനെ വേനൽക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കൊട്ന്നിട്ട് വളർത്തിയിട്ട് വലിയ ഇങ്ങനെ വലുതാകുമ്പോൾ ഓരോരുത്തര് വേണെന്ന് പറയുമ്പോ അങ്ങനെ പിടിച്ച് കൊടുക്കും ആ മീനൊക്കെ കാണുമ്പോ വലിയ വലിയ മീന ഒരു മീനൊക്കെ രണ്ട് മൂ പാടത്ത് കൊളം ഉണ്ടാക്കിണ് ഒരു പാത്രം ഉം ആ പ ഒരു പത്ത് പതിനഞ്ച് സെന്റില് പാടം വാങ്ങിയി്ട്ട് അതിന്റെ നാല് പൊറം കെട്ടിപ്പെടുത്തിട്ട് ആകും പാട് വല്യൊരു ജെ സി ബി ഇതൊക്കെ കൊണ്ടുവന്ന് വല്യൊരു കൊളാക്കി
ആ അപ്പം അതില് തിരുമ്പാനും കുളിക്കാനും അതിനൊന്നും പറ്റുണ്ടാവില്ല മീൻ
പക്ഷെ കാലത്ത് ചെയ്യും വർഷ കാലത്ത് അതിൽ കുളിക്കാനും തിരുമ്പാനും ഒക്കെ ആക്കും വേനൽക്ക് അങ്ങനെ ആക്കില്ല അപ്പൊ ഈ സോപ്പും വെള്ളം അ ഈ മീനുകൾക്ക് പറ്റത്തില്ലാന്ന് പറയും അപ്പൊ പിന്നെ ആ സമയങ്ങൾ തിരുമ്പാനും കുളിക്കാനും അയ്ന്ന്
കൊണ്ട്നിന്നാ അത് കാര്യങ്ങ
ഉം ചെറിയ ഇല്ലില്ല രാത്രി വീടിന്റെ അടു ത്തന്നെയാണ് കൊളം വര് രുന്നത് മുറ്റത്തിന് ആ ചെറു ആ
ഉം ആ അതെ പിന്നെ വീടിന്റെ അടുത്തെന്നെണ് കൊളം വരുന്നത് അവിടെ വന്നാല് ആ എന്തെങ്കിലും വരുന്നവൾക്കറിയാം പറ്റും വീട്ടിനിന്നെ ന്നെ അത്ര എടുത്താ അപ്പൊ അവര് വീട് വെച്ചതെന്നെ അങ്ങൻത്തെ സ്ഥലത്ത് പോയി വെച്ച് കൊളത്ത് ങ്ങനെ കൊളം ണ്ടാക്കിയേന് ശേഷം വീടും അവിടെത്തന്നെ അയ്ന് മീനെ സംരക്ഷിക്കാനും അതിനൊരു താല്പര്യം വാണ്ടിട്ട് അങ്ങനെ വീട് വെ ച്ചത് അതിനെ അവന് പിടിക്കണ സമയ ത്ത് കാണാ രണ്ടും മൂന്നും കിലോ ന്ണ്ടാവും ഓരോ
അവ ന്തെ ആ അങ്ങനെ അവ ആ തീറ്റൊക്കെ എന്താ കൊടുക്ക കൊടുക്ക്‌
തീറ്റ ആ തീറ്റ അധികം കൊള വ യചണ്ടി ക ള് ങ്ങനെ വാങ്ങി ചണ്ടികളൊക്കെ കൊടുക്കും ക്കും പിന്നെ വേറെ ന്തെലൊക്കെ തീറ്റങ്ങനെ
ആ ചെലോല് കോയിന്റെ മറ്റേ കോയി പാട്സ് ണ്ടല്ലോ അതൊക്കെ കൊട്ക്ക്ണെ കാണാ മറ്റേ ആ
ഐ മേലൊള്ളൂ അങ്ങൻത്തെ പാട്സുകൾ കൊടുക്കും ആ ചെ വെള്ളം കൊറെണ ടൈമില് ആഹ് വെള്ളം ചീത്തായി പോവുന്നർഞ്ഞിട്ട് വെള്ള ള്ള ടൈമിൽ അങ്ങനത്തതൊക്കെകൊടുക്കു അതെ പിന്നെ കൊള വാഴടെ ചണ്ടി പിന്നെ പിണ്ണാക്ക് പോല്ത്തെ അങ്ങൻത്തെ കൊ ട്ടെടെ കാണാ കൊട്ക്ക് ണ്
എന്നിട്ട് വളർ ത്തി താക്കിട്ട് ഓനെന്നെ കയിക്കോ ല്ലോ അൻ്റാങ്ങള
അവരും കയിക്കും പിന്നെ
പൊർത്ത്ക്ക് കൊട്ക്കും ചെയ്യും അങ്ങൻത്തെ നമ്മളെ വളർത്ത മീൻ നല്ല അ ചി ഒര് ചി ക്കന്റെ ക്കേ ടേസ്റ്റ് പോലെയ നമ്മളത്ണ്ടക്ക ഇണ്ടാ ക്യാലും എന്ത
ഉം വാള വാള ണ്ടാവാറ്ണ്ട് പിന്നെ സിലോപ്പി ണ്ടാവാറ്ണ്ട് പിന്നെ പേരറിയാത്ത മീനുകളൊക്കെ മഞ്ഞ കളറിലൊക്കെ മീനളെ ക മഞ്ഞിം ചോപ്പോക്കായിട്ട്ങ്ങനെ തോന്നും
ച്ച് ങ്ങാണ്ട് അയ്ല് കൊട്ന്നിടുന്നതായിരി
ആ ആ ചെറിയ അമ്മളെ കൈ വെര്ലിന്റെ വലി പ്പത്തില്ള്ള മീൻകുട്ട്യെള് ഈ വർഷത്തില് അവര് കൊടന്നിടും വർഷസ ഈ വർഷ സമയത്ത് ത്താണ് കൊട്ന്ന്ടാ ന്നിട്ട് പിന്നെ വേ ആഹ് വേനലിലാ ഫസ്റ്റൊക്കെ ആകുമ്പോത്തിന് രണ്ട് മൂന്ന് കിലോനായി മാറിയിറ്റ്ണ്ടാവും ഞങ്ങളൊക്കെ ഇത് ഞങ്ങളൊക്കെ വീട്ടു പോണ സമയത്തൊക്കെ ഇങ്ങനെ അതില് നീന്താനൊ ക്കെ പോവാറ്ണ്ട് അപ്പൊ നമ്മള് വെള്ളത്തിലൊക് കറങ്ങിര്ക്കുമ്പം നമ്മളെ കാല് മ്മക്കവന്നട്ട് അവരിങ്ങനെ കി തീ കൊടുത്തു കുശ് ആ കു ട്ടേക്കാണാലും പേടിയാണ് ഭയങ്കര പേടിയാണ് കടിക് അ നെയ്ജാര്ച് ട്ട് ഹ് ഹ്മ് അവര്ക്ക് നീന്തക്കം പഠിക്കാം വാണ്ടീട്ട് ഞങ്ങള് റ്റൂ പൂം ഈ കന്നാസിലൊക്കെങ്ങനെക്കെ അങ്ങനൊക്കെ വെച്ചിട്ട് നീന്തക്കാം പഠിപ്പിക്കാം പോ അപ്പോ ആ ടൈമിൽ ഇങ്ങനെ മ്മളനങ്ങാതെ വെള്ള തില്നിക്കണ ടൈമില് അവര് കാലിന്റെ ഇടീക്കുടെ വെന്ന് കളിക്കും
ഏഹ്
കാണാനോര് റസാണ് ആ താൽ വയങ്കര താല്പ പ്പേരിയാണ് അതിനായിട്ട് ഇതില്ലാത്ത വളകളും കുർഥികളും മ്മ് അവരെ വീട്ടില് അയിന്റെ വളകള് കുര്തികൾ അങ്ങനെള വീന സംബന്താ ല്ല അങ്ങൻത്തെ ഓരോ ഐറ്റംസാരെ വീട്ടില് ആ എല്ലാം ശേഖരിച്ച് ന്നട്ട് പിന്നവനെന്നെ ചെ സ്വന്തായിട്ട് വാലൊക്കെ നെയ്യ് നെയ്യാനൊക്കെണ് പ്
ആ ആം എന പ്പോൻക്ക് കുട്ട് ചെറെ കുട്ട്യേളില്ലേ
ആമൂന്നാലാള് ഉണ്ട്
ആ ഓലു ആ തിന്റെ ആൾക്കാരായിരിക്കുലോ അപ്പൊ
അവര് ഒപ്പങ്കി കൂടും
ആ അലപ്
അവര് ആഹ് ഉം അങ്ങനെന്തേ അവര്ട്ത്ത കൊളായതോണ്ടേ ഈ മൂന്നാല് വയസ്സാകുമ്പത്തന്നെ അവര്ക്ക് നീന്തൊക്കൊക്കെ പടിക് ഹ്മ് അങ്ങൻത്തെന്നതൊക്കെ വരാ ആ ഒപ്പങ്ങനെ വെള്ളത്തില് ങ്ങനെ കൾ ച്ട്ട് ഹ്മ് എന്റെ കുടട്ടെ ഹ്ഹോ പത്ത് പതിനാല് വയസ്സായിട്ട്പ്പോഴും നീന്താനൊന്നും അറിയ
അതാണ് പൊതുവെ അതാണ് നമ്മൾ ക്ക് പൊതുവേ എവിട്ക്കും പോവാനും താക്കും സ്ഥലല്ലല്ലോ
ഉം ഉം ഇപ്പൊ പിന്നെ ചെലെ സ്ഥലങ്ങള്ണ്ട് നീന്തക്കം പഠിപ്പിക്കാനുള്ളതൊക്കെ അപ്പ നമ്മള്തിനായിട്ട് മെനക്കണം പോവണം അത്രട് ത്തല്ലാത്ത കാരണം അങ്ങൻ
ആ ഞമ്മള് കൊണ്ടേക്കും കൊണ്ടറും ഇതാക്കി പഠിപ്പിച്താക്കി തരും ഞമ്മള് റിസ്ക് എടുത്ത് ഓരെ പിന്നാലെ പോണം അതാണ്.
പോണം ആ അപ്പൊ അത് ഉദ്ദേശിച്ചത് അങ്ങൻത്തെ വെച്ച് വിട്ടില് ഉം
എടത്തൊക്കിന് പിന്നെ അയിനായിട്ട് നമക്ക് ഓല് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാല് വലിയ വിഷയില്ല, ഇത് ദൂരൊക്കെ ആവുമ്പോ ഞമ്മള് കൊണ്ടാക്കി
ഉം ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാ അങ്ങൻത്തോര് അപ്പ ഇങ്ങനെ പോവും വീട്ടിലൊക്കെ പോവുമ്പോ ഇങ്ങനെ കുളങ്ങളിലൊക്കെ ഇതാക്കാന്നല്ലാതെ പിന്നെ എന്താ വേന കാലത്ത് പുഴയൊക്കൊക്കെ പക്ഷെ അതില് വേനൽക്കാലത്ത് പുഴയൊക്കെ പോയൽ എന്താണ് കൂടുതൽ വെള്ളമല്ലാത്ത കാരണം അത്രണ്ട് നീന്താൻ കരേലെത്തി നമ്മള് വേഗം ഇത് ആ ഏകദേശം ഒരു നമ്മള് മുക്കാലോളം വെള്ളം വേണം എന്നെങ്കിലെ ഒരു നീ
ആഹ് നീന്താൻ കയ്യുള്ളു. പഠിക്കാനാണെങ്കിലും അല്ലെങ്കി പിന്നെ കയ്യൊക്കെ താ തായെ മുട്ടും. താഴെ തടയും അതാണ്. പിന്നൊന്ന് പടിഞ്ഞ് കിട്ടണൈ ഐന്റെ ട്രിക്ക് ക പടി അറിയണം
ഉം ഉം ക്ക ചില ആളുകള് മുങ്ങീട്ട് മാത്രേ നീന്താനറിയാെള്ളൂ ചിലോര് പിന്നെ ചെല രിധത്തില് നീന്താൻ
അതാണെ. നീന്തലൊക്കെ പഠിച്ചില്ലെങ്കി ഏത് കുടുങ്ങിയ സമയ ത്താണെങ്കില് എന്തത് പറ്റി കഴിഞ്ഞാലും ഇമ്മക്ക് നീന്താൻ കയ്യും.
ഉം ചെല സ്കൂളുകള് അതൊക്കെ പരി ശീലനം ഉണ്ട്. തോന്നണു അല്ലെ. ചില സ്കൂള് കേട്ടിട്ടുണ്ട് നീന്തലൊക്കെ ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ പരി പിന്നങ്ങോട്ട് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ പലെ ആക്ടിവി പീസായിട്ട് സ്കൂള് കൊട്
ഫുള്ള് ഹൈ ഹൈട്ടക്കെ ആയില്ലേ സ്കൂളൊക്കെ.
ഉം എല്ലാ സ്കൂളിലും. കാലത്തിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. ആഹ്
ഇല്ലല്ല ഇപ്പൊക ഫുള്ള് നിർബന്ധാ
പണ്ടത്തെ വലിപ്പ എല്ലാ മക്കൾക്കും എല്ലാ കായികമേ ളെലേലും കലാമേള ഏണെങ്കിലും ഒക്കെ പങ്കെട്ക്കാനും ഇതിനൊക്കെ ഒര്മടിയൊന്നു എല്ല എല്ലാത്തിനും താല്പര്യപ്പെടും പണ്ടാെക്ക സ്റ്റേജില് കേറാനാണ് അയിലൊക്കെ ബിന്നാക്കും മടീ ഏങ്ങലൊക്കെ ആയിരുന്നല്ലാ
പേടിം കാര്യൊക്കേനന്നൊക്കെ
ഉം ഇന്ന് പിന്നെ രക്ഷിതാക്കളന്നേണ് ആ സ്കൂളില്
കൂളു ഗ്രൂപ്പ് പ്പോളുണ്ടായതോണ്ടന്നെ ഫോണ്ക്ക് എല്ലാതും അറിയാൻ കയ്യും ഇമക്ക്, അതാണ്പ്പോ കൊറോണ വന്നതിന് ശേഷം ഇണ്ടായത്. റ്റേതൊന്ന് ആദ്യൊന്നു സ്കൂൾ ഗ്രൂപ്പും കാര്യൊന്നുല്ലല്ലോ പ്പളല്ലേ തൊക്കെണ്ടായത്
പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നമ്മക്ക് കൈമാറാനു അറിയാനൊ ക്കെ സാധിക്കും. മറ്റത് നമ്മള് ഒരാള് പർഞ്ഞ് ഒരാളിലൂടെ അറിഞ്ഞ് വേണം പ്പൊ സെക്കൻഡുകളോകൊ
താണ് മ ആ മറ്റേത് കി ഇപ്പൊ എന്ത്‌ല്ലെങ്കില് ഗ്രൂപ്പിലാണെങ്കിലും ടീച്ചർമാര് അന്നന്ന്ട്ക്ണെ ഫുള്ള് പറയും മറ്റേത് കുട്ട്യേള് പോയിട്ടില്ലെങ്കിലോൽ ക് തിയേടാണ് എ
ആ ഇപ്പൊ പ്രാവശ്യം പോയിട്ടില്ലെങ്കിലും ഞമ്മക്ക് ആ ക്ലാസ്സ് മറ്റുള്ളവരെട് ക്കൊണ്ട് ഷെയറെയ്യിപ്പിച് ത് ആ ക്ലസന്നത്തെ മുക് നോട്ട്സൊക്കെ എഴ്‌തിട് ക്കാനും അങ്ങൻത്തൊക്കെ സൗകര്യങ്ങളാ
സൗകര്യണ്
ഇപ്പളും മുമ്പത്തെ സംബന്ധിച്ച് പഠിക്കാനും കൂട് ത് ല്ണ്ടേനു
അതാ എത്രങ്ങാനും പഠിക്കാനാണ് ഓരോ കുട്ട്
ചെല ടൈമില് തോന്നി എന്താ ഓവർലോഡ് ആയി പോവുലേ തോന്ന് പഠിക്കുന്ന കാര്യത്തി ഇതൊക്കെ വേണ്ടതാണോ തോന്ന അങ്ങൻത്തെ വട് പ്പോളുംണ്ട് ചെലതൊക്കെ ചെല സ സീസണ് വെ രഷിതാക്കൾക്കും കൂടെ സ് കുളിന്ന് വരാണോക്ക് വർക്ക്
അതാണ് പറ്റാത്തത്
ഞാനിങ്ങനെ ചിന്തിക്കൂ രഷിത മക്കള് ചെയ്ത് കൊടുത്തിട്ട്പ്പൊ എന്താണ് ഇതോണ്ട് ഗുണള്ളെന്ന് ചിന്തിക്കോം
ഞമ്മളും കൂടെ ഒപ്പം ചെയ്ത് കൊടുക്കണോക്കെ
ഉം ചെലപ്പോ ഈ വെക്കേഷനിലൊക്കെ അവര് പറഞ്ഞു വെക്കേഷൻ ടൈമിലേലും ഞങ്ങക്ക് ഫ്രീ ന്നുടെ ന്തിനാ വർക്ക് തന്നിരിക്കുനെ ചോയിക്കും ഉം ചെറുതായിട്ടൊക്കെ കൊട് ത്തിട്ട്ട്ട്ണ്ട് മക്കളൊന്നും ചെയ്തിട്ടില്ല്യാ ഞാനൊക്കെ സ്കൂൾ മാർണതല്ലേ പിന്നെ എന്തിനാണ് വെർ
ആഹ് അങ്ങനെ ഇവിടീതന്നെ മോള് സ്കൂൾ മാറുന്നോണ്ട് ഓ ക്കും കിട്ടീട്ടില്ല
ഉം മാഷ്മാര്ത് ടെച്ചയിക്കോട്ടെച്ച്ട്ട് കൊടുക്ക്ണതാ എവിടെ എത്ര പറഞ്ഞിട്ടും കാര്യല്ല അവര് ഫ്രീ ആയിട്ട് അവര് ഫ്രീടായിട്ട് നടക്കന്നല്ലാതായിമക്കൊന്നും തരിയലില്ല ആ ആ